കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് ആഹ്.
ആഹ്.
പിന്നെ നിങ്ങളെന്നാ പറന്ന അരീ ഏ. അരി ങ്ങനെ ഉരുട്ടീട്ട് ആക്ക്ന്ന അതാ നിങ്ങളുദ്ദേശിച്ചത്? പായസത്തില്
അരി ഉരുട്ടീറ്റ് അരിയറുമ്പോങ്ങള് അരിൽ അരിയല്ല. ഞമ്മളരിപ്പൊടിന്റെ അരിപ്പൊടി ണ്ടാവൂല്ലേ?
അ ആഹ്.
അരിപ്പൊടി പത്തിരി എന്നൊക്കെയള്ള പൊടി അരിന്റെ പൊടി മാവാക്കിയാണ്ട് അത്ങ്ങനെ നമ്മള് അ അയ്ന്നിങ്ങനെ ചെറിയ പിടിപിടി ഉണ്ടാക്കും.
ആ ഓ ആ പിന്നെ ആ ഓ. പിന്നെ അപ്പൊ ഇങ്ങള് പാൽപ്പായസം ഉണ്ടാക്കലില്ലാ. പാൽ പായസം ഇങ്ങനെ പാല് കൊറേ ഒഴിച്ചിട്ട് ആ പാല് കൊറേ ഒഴിച്ച്
ട്ട് സേമിയ ഏവിസിന്റല്ലേ അതുണ്ടാക്കലൊണ്ട് ആ അണ്ടിപ്പരിപ്പ്‌ മുന്തിരി ആ ആ സേമിയ പായസത്തിന്റ പോലെ നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിക്കെ വറത്
അങ്ങനെ ആ പക്ഷെ കു കുട്ടികക്കെല്ലാ അതാ ഇഷ് ട്ടം ആ പായസം ഈ വെല്ലത്തിനക്കാട്ടി ഇഷ്ടോ കുട്ടികക്ക് ഈ പാൽ പായസാ ഭയങ്കര ഇഷ്ടം. ട്ടം അപ്പൊ അവർക്ക് വേറെ തന്നെ ഈ പായസമാക്കി കൊടുക്കേണ്ടിവരും. നമ്മളിങ്ങനെ വെല്ലത്തിന്റെ ആക്കുമോ വെല്ലത്തിന്റെ പായസം ആക്കുന്ന സമയത്ത് അവര്ക്ക് അതുവാക്കണ്ടിവരും നമ്മ നമ്മക്ക്, ആ അവര്ക്ക് അതാ ഇഷ്ട ട്ടാ അത് വ വെള്ളക്കളറുള്ള പായസാവ അവരങ്ങനെയ പറയ വെള്ളക്കളറുള്ള പായസം മതി ഉം.
ഉം
ന്ത് നമ്മക്കെല്ലാം പിന്നിം മറ്റേതന്നെയാ ഇഷ്ടം.
ആ അത് കഴിക്കാനൊരു കടല പരിപ്പ് ഇങ്ങനത്തെക്കെ ഉട്ട്ണ്ടാവുമ്പോ ഒരു രസാണല്ലോ കഴിക്കാന്
ആ അതിന്റകത്ത് പിന്നെ ഉമ്മ കൊറച്ച് പയറ് വർഗങ്ങള് അങ്ങത്തിയുടും അപ്പൊ പയറ് പയറു പോലത്തെ അ ആ മമ്പയർ അങ്ങനത്തെയെല്ലാം ഇടുമ്പോ നല്ല ടേസ്റ്റ് ആണത്.
അതൊക്കെആയിട്ടുണ്ടോ അത്ങ്ങനെ കടിക്കുമ്പോ നല്ല ടെ രസാണല്ലേ.
ആ ആ നിങ്ങളങ്ങനത്തെ ഇടലുണ്ടാ മമ്പയർപോൽ
ഇല്ല ഇല്ല അതിനു കടലെന്റെ വലുപ്പില്ലേ. മറ്റേ കടല പൊട്ടു കടല ത് ല്ല അതന്നെ ഇണ്ട്. ഇത് പഴം ഇടൂല്ലേ, നമ്മളുണ്ടാക്കണെല് ഈ പഴം കട്സ് ചെറുതായി കട്ട് ചെയ്തിടും കടല പരിപ്പിടും. പിടി ഉണ്ടാവൂലേ അപ്പൊ തന്നെ അ ഇങ്ങനെ കടിച്ചിങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് തന്നെ രസം തന്നെയാണ്.
പിന്നെ പഴത്തിനെ കൊണ്ട് ഇങ്ങള് മറ്റേ കായ് വെളയിച്ചിയാക്കലുണ്ടോ? അത് തേങ്ങ ഇട്ടിട്ട് പഴം കൊറെ ഇങ്ങനെ കൊട്ട് കട്ടായിട്ട് മുറിച്ചിട്ടിട്ട്
ആ ഒരൊറ്റ പഴം ഇങ്ങനെ കട് എന്താണു പയം ഇങ്ങനെ ബാട്ടീട്ടാ
ആ ആ പയം ഇങ്ങനെ കട്ടുകട്ടായിട്ട്, ബാട്ടലല്ല പറയത്.
ഏ
പഴം ഇങ്ങനെ കട്ടുകട്ടായിട്ട് മുറിച്ചിട്ട് അതിന്റെ തേങ്ങ പൻസാര പിന്നെ ഈ ഏലക്കായ് അതെല്ലാം കൂട്ടി മിക്സ് ആക്കിട്ട് അത് നല്ല ടേസ്റ്റ് ആണ്
ഇതൊണ്ടാക്കല് എങ്ങനാ വെച്ചാല് അപ്പാടെ വച്ചതത് നെയില പയം നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് കട്ടായിട്ട് അങ്ങനെ ജസ്റ്റ് വാട്ടിങ്ങനെ എടുക്കു നെയ് വെള് വളിച്ചെണ്ണയിലൊ നെയ്യിലോ എന്നിട്ട് പഞ്ചസാര അതിന്റെ മുകളിട്ട് എടുക്കും
ട്ട് കൊണ്ടു പോയലുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ നിങ്ങളിപ്പം പറഞ്ഞ ഈ
ആ ആ പിന്നെ ങ്ങ ഇടിയില ഇപ്പ തേങ്ങയും പഞ്ചസാരട അതാ ഉദ്ദേശി ഇതില്
ആഹാ ഞാനതാ ഉദ്ദേശിച്ചത് തേങ്ങയും പഞ്ചസാരിയും ഏലക്കായും അല്ല പൊടിച്ചിട്ടിട്ട് നല്ല രസമാണ്ത് അതങ്ങനെ വാട്ട് ഇത് ഫുള്ളായിട്ട് ഇതാക്കിട്ട് തിന്നാന് ആ വ വ ആഹ് പഴ പഴം വെളയിച്ച്ന്നാ നമ്മള് പറയല് ഉം ആഹ് ഇങ്ങളെ നാട്ടില്
ഞങ്ങളെ നാട്ടിൽക്ക് പയം വാട്ടിയെത് ന്നാ പറയാ പയം വാട്ടിയത് പയം വാ വാട്ടിയത് ന്ന് പറയും
ആഹ് പഴത്തിനെ കൊണ്ടെന്നെ പറയ് പയെ വേ ഐറ്റംസും ഇല്ലേ ഓരോ യൂട്യൂബിലെല്ലം കാണെ കൊറേം ആഹ് പക്ഷെ നമ്മള് അങ്ങൻത്തെയൊന്നും ആക്കലില്ലാ അവര് എരിയും പുളിയും എല്ലാം മിക്സ് ഉള്ളിയെ എല്ലാം ഇണ്ടാവും ഓരോ ആള് ആക്ക്ന്ന് യൂട്യൂബിലെ ഓരോ വീഡിയോ
ടേസ്റ്റ് കിട്ടാൻ എന്തേ പഞ്ച
ആഹ് പി പിന്നെ എങ്ങനെയാളീ ഈ പയം പയം പൊരിയൂ എന്നാണ് എറച്ചിക്കറിയാ അതെങ്ങനെയാളി ഓരാള് കഴിക്കുന്നെ
ചെല സ്ഥലത്ത് ഓരോരുപ്പോ ഓരോ സ്പോട്ട്ക്ക് എറങ്ങീണല്ലോ ഇപ്പോ ഇങ്ങനെ വൈബ് ചായേം കട്ടൻ ചായേം മറ്റേ ഇങ്ങൻത്തെ സ്നാക്സ് ഇപ്പൊ ഓരോ സ്ഥലത്ത്ണ്ടല്ലോ ഇപ്പോ ചെർ ചെറിയെ ടീ ടോപ്പ് പറഞ്ഞ ഷോപ്പ് അവിടെക്കെ ഇങ്ങനെ കാണാ ഏഹ് പഴം പൊരിയും ബീഫും
അതെങ്ങനെയാ അവര് കയിക്കുന്നേന്നാ നമ്മള് ചിന്തി
ഞമ്മള് കയി ചെലപ്പം ഇല്ലാ ഞാൻ കയിച്ചോക്കീല്ലാ ചെൽ ഇപ്പം വേണെങ്കിൽ അധികങ്ങട്ട് മധുരണ്ടാവില്ലല്ലോ കൊറച്ചൊരു പ ചെല പയമ്പൊരി അധിക് കം മധുരണ്ടാവൂല്ലല്ലോ അപ്പൊ ഓല് ഒന്ന് കടിച്ചിട്ട് വാണെങ്കില് ആ ഗ്രേവിയൊക്കെ ഇണ്ടാ ബീഫൊക്കെ കൂട്ടീട്ട് കയിക്കുമ്പോ ഒരു വേറെ ടേസ്റ്റായിക്കാ ആരിക്കറിയാ കയിച്ചീല്ലല്ലോ എന്നാലും ഞാങ്ങനെ കേട്ട്ണ് കയിച്ചീല്ലാ
ആഹ് പക്ഷെ ഓരോളല്ല അത് ഭയങ്കര ടേസ്റ്റാന്നെല്ലം പറയുന്നുണ്ട് പക്ഷെ ന നമ്മള് വിചാരിക്കുന്ന ആഹ് ഉം ഇത് മധുരോം ഇതും എല്ലാം എങ്ങനെയാന്ന് ഒരു ടേസ് റ്റ്ണ്ടാവൂല്ലാല്ലോന്നല്ലേ നമ്മള് ചിന്തിക്കുന്നത് പക്ഷെ ഓരോക്കെല്ലം അതെല്ലം ഭയങ്കര ടേസ്റ്റ് പോലെയാ ഉം പിന്നെ പ പഴം പൊരിക്കുമ്പോ ഇങ്ങള് ക കാര ഇടല്ണ്ടോ കാരടും മ്മം നല്ല ഒരു കൊറച്ച് വണ്ണത്തിലായിറ്റ് വെരാ ഉം
ലൊന്ന് പൊള്ളി വെരാൻ വേണ്ടീറ്റ് ഇപ്പൊ അടുത്ത് ഞങ്ങള് പയം പൊരി ഇണ്ടാക്കി ഇപ്പൊ അതിന്റെ റെസിപ്പീസ് ഇതുപോലെ യൂട്യൂബിൽ അങ്ങനെ കണ്ട്ണ്ടാക്കിയതാ അത് നല്ലായിണ്ട് അത് സംഭവെന്താന്ന് വെച്ചാല് അയില് തൈരൊക്കെ ചേർത്ത്ണ് ഒരു കൊറച്ച് ഒരു കപ്പ് തൈ രും അരിപ്പൊടിയും ഗോതമ്പൊടിയോ മൈദ അങ്ങനെന്തൊക്കോ തൈര് ഇത് വരെ ചേർത്ത്ട്ട് ട്ടില്ലേനി അപ്പ വേറെ തന്നെ ഒരു സോഫ്റ്റും കൊറച്ചൊരു ഇതൊക്കെ ഇണ്ട്ട്ടോ അങ്ങനെ ചേർത്തിട്ട് ഓരോരുത്തര് ഓരോരോ രസ്പ്പീസാണല്ലോപ്പണ്ടാക്കാ അങ്ങനെ
ആഹ് തൈര് പക്ഷേ നമ്മള് മറ്റേ ചിക്കൻ കറിയിലെല്ലാം ഇപ്പം ചേർക്കുന്നില്ലേ തൈര്
ഞമ്മള് ചിക്കൻ കറി ചേർക്കലില്ലാ ചിക്കനും തൈരും നല്ല
ഇപ്പൊ അങ്ങനെ ഏഹ് ഉം യൂട്യൂബില് കണ്ടിട്ട് ആഹ് നെ അങ്ങനെത്തെയെല്ലം പഠിച്ചിന് ഇപ്പോ നമ്മളൊന്നും ആദ്യ ചേക്കലില്ലാ ആഹ് ഇപ്പൊ ഇത് ഉമ്മയെല്ലാം ഇണ്ടാ ചിക്ക് ചിക്കൻ കറിയിലെല്ലം തൈര് തന്നെ നല്ലെ പക്ഷെ കട്ടിയ്ണ്ടാവും ഇത് ക കറിയില്ലേ നല്ലൊരു കട്ടി കട്ടി പോലെ ഇണ്ടാവും നേരെ മറിച്ച് നമ്മളെ സ് സ്വയം ആക്കുന്ന കറി ഒരു നേരിയ സെയ്സ് പോലെയല്ലെ ഇണ്ടാവാ ഇത് അത് ഏഹ് ഈൻ്റാത്ത് പാരുമ്പോ നല്ല കട്ടിയിലായിറ്റ് നൽ നല്ല ടേസ്റ്റുണ്ടാവും ആഹ് മോശയില്ലാ ത് കഴിക്കാനോ ഇല്ല ഇത് ഉപ്പ് പുളിയൊന്നും പോലെയൊന്നും തോന്നുന്നൊന്നുല്ലാ. ആഹ് പുളി രസ ഒന്നു തോന്നില്ല. ക്ഷെേ തൈര് ഒഴിച്ചാല് എല്ലാരും വിചാരിക്കും പുളി രസം ഉണ്ടാവുന്നല്ലേ വിചാരി
ആഹ് ആഹ് പുളി ഇല്ലാത്ത തൈരല്ലേ ഇപ്പധികുള്ളത്.
ആഹ്
പിന്നെ നമ്മള് ഈ മസാല പൊടിയൊക്കെ ചേർക്കൊല്ലോ. അപ്പ ആ പുളിന്റെ ഇതൊന്നും ഉണ്ടാവൂല്ല
ആഹ് പിന്നെ ഉള്ളി വാടെല്ലാം ആക്കല് ഇണ്ടങ്ങള് ഉള്ളി ഉള്ള വട.
അതൊക്കെ ഇമ്മേണല്ലോ ഉഷാറായിറ്റ് ഇണ്ടാക്ക. ഇക്ക് അങ്ങനെ ഉള്ളി ഉള്ളി വട. ആഹ് അയിന്റെ ആ ഒരു ഇതൊന്നു ഞാൻ ഇണ്ടാക്കി അങ്ങനെല്ല ഇണ്ടാക്കല്ണ്ട്.
ഉം അത് ഉള്ളിവട എല്ലാർക്കും ഇഷ്ട കുട്ട്യേക്കല്ല ഇഷ്ട അന ക്കും ഭയങ്കര ഇഷ്ട അതെ ഉള്ള വടേൽ നമ്മ നമ്മള് ഇത് ആദ്യം മറ്റേ മൈദപ്പൊടി ഇങ്ങനെ കലക്കീട്ട്
കടലമാവിലല്ല ഇണ്ടാക്കല് മൈതപ്പൊടീല്ലാ.
മൈദപ്പൊടിയില് മൈദപ്പൊടിലൊന്നും അധികം ഉണ്ടാക്കില്ല പിന്നെ കടലമാവ്. ഉണ്ടെങ്കില് അതിന്റെ തൊപ്പ അപ്പം കടലമാവ് മിക്സ് ആക്കും എന്നിട്ട് ഉള്ളി കള് മുറിച്ചിട്ട് ഇഞ്ചി മറ്റേ ത്തുള്ളി പച്ച മൊളക് അതെല്ലാം ചതിക്കലെല്ലാം അതിന്റെ കൂട്ടി മികസാക്കിട്ട് നെയിലിട്ട് പൊരിക്കല് പ അതണ് നമ്മൾ ആക്കല്
ആഹ്
പ്പോ വേറെ റൗണ്ട് പോ
ആണ്ട് അതോണ്ട് കൊറ്ച്ച് വെൽപ്പംള്ള
ഓഹ് ആഹ്
ഇതിങ്ങള് പക്കാവടറഞ് ചെറിയ ചെറിയ സ്പൂണിനോട് ഇങ്ങനെ കൊരിയിടും അതാങ്ങള് ഉദ്ദേശച്ച്.
ആഹ് ആഹ് ആഹ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്
ആഹ് അത് ഇയ്യ് പറഞ്ഞ പോലെ ചെറു ഉള്ള്യക്കെ ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ഇട്ടാണ്ട് മറ്റേ ഇഞ്ചി വെളു പറഞ്ഞ പോലെ ഇന്നട്ട് ഞമ്മൾ ഒരു സ്പൂണോടൊക്കെ ചെറിയ ചെർ ചെറ്യേതാണ്ടാവ അതും ഞങ്ങ കടലപൊടിയോ അരിപ്പൊട്യാെ മൈതപ്പൊടിയും മിക്സാക്കിട്ട് പക്കവടന്ന പറയുന്നത്
ഓഹ് അരിപ്പൊടി നമ്മള് മിസ്സാക്കില്ല
പൊടി ഉണ്ടാക്കിയ ഒരു സ്പൂൺ അരിപ്പൊടിയിലും കടലപ്പൊ കടലപ്പൊടിൽ കടലപ്പൊടില ഇണ്ടാക്കാ അതിന് കൂടെ ഒരു പൽപ്പൊടി ടേസ്റ്റ്ണ്ട് നല്ല കയ്ക്കാൻ ചെർ ചേര്യർത് കൊറേ ചായന്റെ കൂടെ കൊറ്ച്ച മുമ്പ് ഉണ്ടാക്കി ഇതേപോലെ എന്തേ ഇണ്ടാക്കാണ്ടക്കാ തോന്നീട്ട് ആഹ് അത് ഞാൻണ്ടാക്കലടക്കിടക്ക അത് സിമ്പിൾ ആണല്ലോ നമക്ക് പെട്ടെന്ന് ഇണ്ടാക്കാൻ കഴിയാല്ലൊ ഒരു ഒരു സവാളി ഒരു ഇതുണ്ടായ മതിയല്ലോ പിന്നെ കടലപ്പൊടിയോ നമ്മൾ വറെ മൈദപ്പൊടിൽേക്കങ്ങളല്ലേ ഇത്ര പോലെ ഇത്ണ്ടായ നമുക്ക് പെട്ടെന്നുണ്ടാക്ക ക്കല്ലോ കൊറെ കൂട്ടുകളും വാണ്ടല്ലോ അതിന്
ഉം പിന്നെ ഉയ്ന്ന പട ഉണ്ടാക്കല് അത് ഭയങ്കര ഇഷ്ട കുട്ടേക്കല്ലോ
ആഹ് ഇല്ല അമ്മ് കൊറേ മുമ്പ് ഇണ്ടാക്കി അതാത് ശരിക്ക അതിന്റെ ആ ഒരു പരിവം ശരി അല്ലെങ്കിൽ ലൂസ് ആയി പോകും അങ്ങനെ എന്താഴുത് ഇങ്ങളങ്ങനെ ഉണ്ടാക്കല്
പിറ്റേന്നെ അത് പോർത്തി വെക്കണോ ഉയ്‌ന്ന് പോർത്തി വെക്കണോ ഉയ്ന്ന് പോത്ത് വെച്ചിട്ട് പിറ്റേ ദിവസന്ന് അത് അരക്കുവ ഉയ്ന്ന് എടുത്തിട്ട് അരക്കുവ പിന്നെ ദെ ഉപ്പു ഉപ്പിടണം ആഹ്. ഉപ്പ് കൊറ്ച്ചു വേന്നം പിന്നെ വേറെ ഒന്നും വേണ്ടാലോ അയ്ന്റത്ത് പിന്നെ ആഹ് ഇത് വാണല്ലോ ഇത് പച്ചമുളക്ക്റച്ച് ചുട്ടിട്ട് എഴുന്നീട്ട് ആ അതിന്റെ ഇത് മിക്സഡില് ഇതാക്കീട്ട് പാർന്നിട്ട് പിന്നെ കൊറ്ച്ച് എരപ്പൊടിയും അങ്ങനെയെല്ലാം കൂട്ടീട്ട് ഉമ്മയാക്കുന്നതാണാ ണ്. ഞാനീ റെസിപ്പി ആക്കാൻ അധികം ന ല്ല അപ്പ ഉമ്മയാണ് അത് ചെയ്യുന്ന കാണണ്ട് അപ്പൊ അത് റൗണ്ട ആക്കി ട്ട് ഇങ്ങനെ പരതിയിട്ട് ഇത് ഒരു നടുവില ഒരു സെന്ററിലൊരു ഒരു ഇത് വെക്കും കു റൗണ്ട്പോലെ വെക്കൂ നേര ഇങ്ങനെ പൊരിചീട്ട് പൊരിച്ചാല് നല്ല ടേസ്റ്റേയിരിക്കും മഞ്ഞ കളറ് പോലെ ആയിട്ട്
ആഹ് ആഹ് അതിന്റെ കൂടെ എന്തേം ചമ്മന്തി
ആഹ് ആ ചമ്മന്തിയാക്കലിണ്ട്. അയിന്റെ അയിന്റെഒപ്പരം എന്തായാലും ഇവരിക്ക്തന്നെ ചമ്മന്തി വേണ്ടി വരും കാരണം ഇവരിക്കെല്ലാ ഇത് ചമ്മന്തിയാന്ന് ഭയങ്കര ടേസ്റ്റ് സ്റ്റ് പറഞ്ഞിട്ട് ചമ്മന്തി എന്തായാലും ആക്കണ്ടി വരും അപ്പൊ വറുത്തന്നെ തേങ്ങയും ഇതെല്ല ഒടച്ചിട്ട്
ഉണ്ടാക്കിട്ട് കുറേ ആയി കാരണം കുറച്ച് പണിയാണല്ലോ അതിന്റെ ഒരു ഇത് ലൂസായാലൊക്കെ പണിയായിട്ട് അങ്ങനെ. ഉണ്ടാക്കിന്നല്ലാതെ പിന്നെ തോന്നുമ്പോ ഈ പറയമ്പോലെ എടക്ക് കാണാ പൂതിയാവുമ്പോ ഇങ്ങനെ അത് വാങ്ങികൊണ്ട്വ്രല ഉഴുന്ന് വട, ഉഴുന്ന് വടയും ചട്നി. അത് ഇണ്ടാക്കിക്കുമ്പോത്തേക്ക് നേര
ആഹ് ഉഴ്ന്നിന്റെ ഒപ്പൊ ഒരു ഐറ്റംസ് ഇങ്ങള് ഉണ്ടാക്കലില്ലെ ഇഡിലി ഒന്നാക്കലില്ലെ ഉഴുന്നിനെ കൊണ്ട്.
ഇഡ്ലി അതേപോലെ ഉഴ്ന്ന് ദോശ, വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലത്തെ ഇതിന് വെള്ളപ്പം ഇതേപോലെ ഉഴുന്ന് പ പച്ചഅരില് ഉഴുന്ന് ഇട്ടിട്ട്, ഉഴുന്ന് രണ്ടുകൂടെ മറ്റേതൊക്കെ ബാറ്ററിന്ന് പറഞ്ഞ നല്ല കട്ടിക്ക് തിക്കായിട്ട് കട്ടിലല്ലേ ഇത് ലൂസ് ലൂസില് അരച്ചിടുക്ക മാവ് തലേന്ന് ഇതേപോലെ രാവിലെ കുതിർത്ത് പച്ചരി ഉഴുന്നും കൂടീട്ട് ഇന്നിട്ട് കുതിർത്തിട്ട് രാത്രിയാവുമ്പോ അ അരപ്പ് അടിച്ചാണ്ട് ഇടുത്ത ച്ച് വെക്കും മാറ്റി വെക്കും രാവിലെ നീച്ചിട്ട് ചുട്ടെടുക്കും പക്ഷെ അയിന്റെ പോലെന്നാണ് അതിന്റെ മാവ് പക്ഷെ നല്ല ലൂസ് അത്ര അങ്ങട് ഇത് വേണ്ട എന്താ പറ കട്ടി വേണ്ട. അതേപോലെ അല്ല ഇതിന് ഈ വെള്ളപ്പത്തിന് ചട്ട ഇത് അതേ വെള്ളപ്പത്തിനായിട്ട് കുറച്ച് കുഴിഞ്ഞ് കുണ്ടുള്ള ചെറിയൊരു ഫൈപ്പർ മോഡൽ ഉണ്ട് അതിന്മേൽ വെക്കണ അപ്പൊ ഞങ്ങള അതില് എടക്കടക്ക് വെള്ളപ്പം ഉണ്ടാക്കലിണ്ട് അഥവാ ഉഴുന്നില്ലേ ല് എന്തെയും പപ്പടം വെള്ളത്തില് ഇട്ട്വെക്കും ഈ അരീന്റെ കൂടെ അല്ലെങ്ക അതേപോലെ ഈ പെട്ടെന്ന്ണ്ടാക്കാ ചിലപ്പോ കാണ അരിപ്പൊടീല് വെള്ളപ്പം അങ്ങനൊക്കെ അവടെ ഉമ്മ ഇണ്ടാക്കലിണ്ട് നല്ല സോഫ്റ്റായിട്ട് നന്നാവലുണ്ട് ഇന്നട്ട് ആ മാവ് ജസ്റ്റ് ഇടുത്ത് വെച്ചാല് പിന്നെ ഇതേപോലെ കൂട്ടിയാലൊക്കെ നല്ല ഈ വെള്ളപ്പം പെട്ടെന്ന് പെട്ടന്ന് കയ്യും പണി. ചുട്ടെടുക്കാന് ഉണ്ടാക്കല് അല്ലേൽ ഇഡ്ഡലി ഇണ്ടാക്കും
മ്മ്ഹ്ഹ് ഓരോക്കെ അങ്ങനത്തെല്ല ഐറ്റംസ് ഉണ്ടാക്കാൻ വേഗം എളുപ്പം പോലെഇരിക്കും നമ്മ ക്ക്ല് ഒര് കഷ്ടപ്പാട് പോലെ ഇല്ലേ ആ കാണ്ണ ആൾക്ക് ആ ആക്കി കിട്ടുമ്പോ ഒര് ഭയങ്കര ഇത്പോലെഇല്ലേ പക്ഷെ ആക്കി നല്ല ഇതേരിക്കും ക്കുവേ നമ്മളല്ലേ ആക്കിനുന്നുള്ള ഒര് ക്രെഡിറ്റ് ഇട്ത്ത് വാങ്ങാലോ
ആഹ് ന്നാ ശെരി ഇപ്പ സമയം ടൈം ആയിണുന്ന് ട്ടോ എന്നാ ശരി ആഹ്